ഹലോ
ആഹ് എന്തൊക്കെയാണ് സുഖല്ലേ ഓ കേക്ക്ന്ന്ണ്ട് സുഖം
ന്നെന്താ അവ്ട്ത്തെ പാട് മയണ്ടന്ന്
മഴന്ന് കൊറവാ മഴ അങ്ങനെ മൂടിക്കെട്ടി നിക്ക്ന്ന്ണ്ട് തിരുമ്പിയതൊക്കെ ആറിട്ടിണ്ട് പക്ഷെ വെയ്ലില്ലാത്തോണ്ട് ഒണങ്ങ്ണില്ല
ആഹ് ഇവിടേ അതന്നാ
മഴയില്ല വെയ്ലൂല്ലാത്ത അവസ്ഥേല്ങ്ങനെ നിക്ക
ഉം മൂടി നിക്ക
ആഹ് മൂടിക്കെട്ടി നിക്ക മഴ പെയ്യാണെങ്കില് കൊർച്ച് ചൂടിനാശ്വാസെങ്കിലുണ്ടാവും ഇത്പ്പൊ മഴയില്ല വെയ്ലൂല്ല ആഹ് ഇവിടെ ചൂടെന്നെയാ ഇവിടെ മഴ പെയ്തിട്ടും ചൂടെട്ക്കന്നെയാ മൂടി കെട്ടി നിക്കുമ്പാ നല്ല ചൂട് വര
ആഹ് ഇക്ക്ന്നൊര് ഗസ്റ്റ്ണ്ട് അപ്പെന്താണ്ടാക്കി കൊട്ക്ക സിസ് സ്പെഷ്യൽ ഐറ്റം ബിരിയാണിക്ക് വെക്കാൻ അറിയില്ല അങ്ങനെ
ആഹ് ബിരിയാണിയയ് ക്കാൻ ഒന്നെങ്കില് പൊരിച്ചിട്ട് വെക്ക്യാണോ അല്ലെങ്കില് എ അല്ലാണ്ടെ വെക്ക്യാണോ? പൊരിച്ചിട്ട് വെക്ക്ണല്ലേ നല്ലേ ആഹ് പൊരിച്ചിട്ട് വെ ക്കാന് ആദ്യം ആ ബിരിയാണീന്റെ ബിരിയാണിക്കാണെന്ന് പർ പർഞിട്ട് ചിക്കൻ വാങ്ങ കടേന്ന് കോഴി വാങ്ങീട്ട് അതുപോലോര് കട്ടെയ്തരും
അഹ്
എന്നിട്ട് അതില് ഉപ്പും മഞ്ഞപ്പൊടിയും മൊളക് മൊളക് വേണന്നില്ല ഉപ്പും മഞ്ഞപ്പൊടിയും അഹ് പേരിനൊരിത്തിരി മുളക് പൊടീട്ടിട്ട്
ഉം ആഹ്
അധികം വേവില്ലാണ്ട് പൊരിക്ക
ഉം
പിന്നെത്തിരി വേണെങ്കി കാശ്മീരി മൊളക് കൂടി ട്ടാല് കളറൂണ്ടാവും അങ്ങനെ പൊരിച്ചാടെവെക്ക
പയറോന്ന-
പിന്നെ ആ അരിയിലേക്കുള്ളതൊക്കെ ശരിയാക്ക
ഉം
കേക്ക്ന്ന്ണ്ടോ? ആഹ് ആഹ് അരിയിലേക്ക്ള്ള സാധനങ്ങള് ഏതരിയാ എട്ക്ക്ണേച്ചാല് ആഹ് ഇപ്പൊ പല അരികളുണ്ടല്ലോ റോസ് അ പിന്നെ ഏതക്കൊ അരികള്ണ്ട് ബിരിയാണീന്റെ ചോയ്ച്ചാതി പിന്നെ കുഴിമന്തിക്ക് ബസ്മതിയാ തോന്ന്ന്നു വാങ്ങ
ആഹ്
ആന്നപ്പം ബിരിയാണീന്റെ അരി വാങ്ങീട്ട് ഓഹ് എത്രാണോ എട്ക്ക്ണത് അയ്ന്റെ രണ്ട് കപ്പളവില് വെള്ളട്ക്ക
ആഹ്
ആഹ് അങ്ങനെ മാറ്റിയേടെ എട്ത്തെക്ക
ഉം
ആദ്യം മ്മള് തക്കോലോം പിന്നെ സെ കൊർച്ചുള്ളീട്ട്- ട്ട് നെയ്യും അ പിന്നെ എ സൺഫ്ലവറോയിലും കൂടിട്ടിട്ട് വാട്ടിയെട്ക്ക നല്ലോണം ആ നല്ലോണം മുരിച്ചിട്ട് എട്ത്തെക്ക കൊർച്ച്
പിന്നെ അത് കൂടാണ്ടെ കൊർച്ച് എഹ് ഉള്ളി പിന്നീട ഇന്ന്ട്ട് നല്ലോണം വാ ട്ടീട്ട് അതിലേക്ക് ഈ ഗ്രാമ്പും തക്കോലും ഏലക്കിം ഒക്കെക്കൂടിട കൊർച്ച് ചെറ്നാരങ്ങ നീരൂറ്റിക്ക പിന്നെ വേണങ്കില് കൊർച്ച് നെയ്യും പിന്നെ അതിന് പാകത്തിലുള്ള വെള്ള ഒഴിച്ചിട്ട് തിളപ്പിക്കുക
ഉം
അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അരി ഇട പിന്നെ ഉപ്പ് ഇടുക അന്നപ്പോ കട്ട പിടിക്കാണ്ടിരിക്കും വീ ചെറുനാരങ്ങ ഒറ്റിക്കണത് കട്ട പിടിക്കാണ്ടരിക്ക അങ്ങനെ അത് വെന്ത് വരും ഒരു പാക ആവുമ്പോ വെന് വരും പിന്നെ വേണമെങ്കിലിൽ അതവിടെ ആക്കി വെച്ചിട്ട് പിന്നെ മസാല കൂട്ട ഉണ്ടാക്കണം
ഉം
മസാല ഉണ്ടാക്കുമ്പോള് പൊരിച്ച് വെച്ചാ പൊരിച്ച് വെച്ചല്ലേ ഒരു ഓയില് ആഹ് ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി തക്കാളി ഒക്കെ ഇടുക പിന്നെ അതിലേക്ക് ആഹ് പച്ചമുളക് ഇടും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇടുക
ആഹ്
ആഹ് അഹ് എന്നിട്ട് അതിലേക്ക് പിന്നെ തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞതും ഒക്കെ കൂടി ഇട്ടിട്ട് വഴച്ച മല്ലിച്ചപ്പും പൊതീന ഉണ്ടൽ അത് ഇടുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടിയും കുറച്ച് ഇടുക മുളക് പൊടി വേണ്ട മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നോണം വഴറ്റുക നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പുളിനിക്ക് ഉള്ള പാർന്നാൽ മതി തൈരൊക്കെ ആഹ് അങ്ങനെ നല്ലോണം മാറ്റി റെഡി ആക്കി വെച്ചിട്ട് അത് അവിടെ ആക്കി വെക്കാ എന്നിട്ട് ചോറായി കഴിഞ്ഞിട്ട് ലെയറ് ലെയർ ആയിട്ട് ഓരോന്ന് ഇടുക കുറച്ച് ചോറ് കുറച്ച് മസാല അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് വരിക അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വാട്ടിയിട്ട് അത് ഇടുക
എനക്ക
ആഹ് അങ്ങനെയൊക്കെ ഇട്ടിട്ട്
ഓക്കെ അപ്പ എന്താ നമ്മള് സൈഡ് ഡിഷ് എന്താ കൊടുക്കുക
സൈഡ് ആയിട്ട് ചമ്മന്തി ഉം പിന്നെ തേങ്ങാ ചമ്മന്തി തേങ്ങ തേങ്ങയും ചെറിയുള്ളി ഇഞ്ചിയും പച്ചമുളകും പിന്നെ പൊതിനേൻ്റെ ഇലയും
കുറച്ച് വിനാഗിരിന്റെ അതോ ചെറുനാരക ഉന്റെ അതോ ഒഴിക്കാ വിനാഗിരിന്റെ അതോ ഒഴിക്കുക ഒഴിച്ചിട്ട് ഉപ്പ ഇട്ടിട്ട് അടിക്കുക അപ്പൊ നല്ല ചമ്മന്തിയ പിന്നെ തൈര് അച്ചാറ് തൈര്ണ്ടാക്കല്ലേ തൈരിലേക്ക് ഉള്ളിയും സാധനങ്ങളൊക്കെ അതും നല്ല രസമാണ് ആഹ് ഒക്കെണ്ടേൽ പിന്നെ മക്കക്കൊക്കെ മതിയാവും
ഉം
പിന്നെ വേണെങ്കില് ചിക്കൻ പൊരിക്കാട്ടോ
ആഹ് ചിക്കൻ പൊരിച്ചിട്ടല്ലേ അതില് ഇട്ടത് അപ്പൊ പിന്നെ
അങ്ങനെയല്ല വേണെങ്കില് ചിക്ക എന്തെങ്കിലും ഒന്ന് പൊരിച്ചത് വേണെങ്കിലേ
ഉം ഉം
പൊരിക്കേ മീൻ പൊരിക്കിയല്ലെ കഷ്ണം മീ പൊരിക്ക എന്തേ മതി
ആയിക്കോട്ടെ അല്ല വൈകുന്നേരമായിരുന്നു
ആഹ് അപ്പൊ മീൻ പൊറിച്ചായാലും മതി
ആഹ് കഷ്ണം മീന് പൊരിക്കാലോ വരമ്പ എന്താ ടാങ്ക്
ടാങ്ക് കല
ഉം ടാങ്ക് കലക്കിപ്പൊ. അതെന്തേലും പലഹാരം വാങ്ങണം.
ആഹ് പലഹാരം കൊട്ക്കാ. ആഹ് പിന്നെ അത് മതിയല്ലോ.
ട്ട് രാത്രി ബിരിയാണി കൊട്ക്കാന്നാ വിചാരിക്ക്ന്നെ.
ആഹ് ആഹ് അപ്പൊ വൈന്നേരത്തേക്കാണ്.
ആഹ് വൈന്നേര
ഇണ്ടാക്കീട്ട്, ആഹ് വൈന്നേരം തൊടങ്ങിയാ രാത്രിയാക്മ്പത്തേക്ക് കഴിയും. ചെലോർക്ക് ഏഹ് ഈ ഏഹ് ഉം ഇങ്ങനെ ചെയ്ത് പരിചയള്ളോർക്ക് വേഗം പരിപാടി കഴിയും.
ഉം.
ആദ്യായിട്ട്ണ്ടാക്കി ഇങ്ങനെ പഠിക്കുണോർക്കൊക്കെ കൊർച്ച് ടൈം എടുക്കും.
ടൈമെടുക്കും.
ലോ ഞങ്ങള് കൊറച്ച് ആദ്യം ഇണ്ടാക്കിയപ്പോ കഞ്ഞി പോലെയായിപ്പോയി. ത് കഴിക്കാനേ പറ്റിയില്ല. അരി നല്ല വെന്ത് പോയി. നമ്മുടെ പാകത്തി ല് വെള്ളം എടുത്തേല് കൊർച്ച് വെള്ളം കൂടിപ്പോയി.
ആഹ്.
പിന്നെ അരി വേവ് നോക്ക്വാച്ചാല് അരി കടിച്ചോക് ക്കുമ്പോ നല്ല കട്ടിണ്ടെങ്കില് അത്യാവശ്യം വേവ്ണ്ട്. പെട്ടെന്ന് ഈഹ് ഇങ്ങനെ മുറിഞ്ഞു പോവാണെങ്കില് അത്ര വേവില്ല. അങ്ങനെ നോക്കിയാതി അരി എട്ക്കണ സമയത്ത്.
ഓ കെ.
അതാകുമ്പോ കൊറച്ചും കൂടി നല്ലതാ.
ഉം. വേറെന്താ, വേറെ സ്പെഷ്യലായിട്ടെന്താ സോയാബീൻ ഇണ്ടാക്കണം.
ആഹ്, സോയാബീൻ ഫ്രൈ. അതെങ്ങനെയാ വെക്കല്?
ഇക്കറീല്ല. ഇഞ്ഞ്‌ പറയ്.
ആയിക്കോട്ടെ. സോയാബീനാദ്യം ചൂടുവെള്ളത്തിലിട്ടിട്ട് പൊതിർത്തി വെയ്ക്കാ. അന്നപ്പോ നല്ല സോഫ്റ്റ് പോലെണ്ടാവും. നൈസായിട്ട് കിട്ടും. ക്ക് അത് കഴിഞ്ഞിട്ട് വെള്ളം പീഞ്ഞെട്ത്തിട്ട് നാല്, വൽതാണെങ്കില് മുറിക്ക്യാ അല്ലെങ്കി
അമ്മള് ഈഹ് ചിക്കൻ വെക്ക്ന്ന മായ്രി തന്നെയല്ലേ? ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടീട്ട്.
തക്കാളിയൊക്കെ വാട്ടി. വേണെങ്കിൽ ഇതാദ്യം ഒന്ന് പൊരിച്ചെട്ക്കാട്ടോ സോയാബീന്.
ആഹ്.
എന്നിട്ട് വേണെങ്കിൽ മസാലട്ടാ അയ്ല് കൊർച്ചൂടി ടേസ്റ്റാ. അഹ് അങ്ങനെയുണ്ടാക്കാ അല്ലാണ്ടേ ഇണ്ടാക്കാ. കൊർച്ച് വെള്ളം പാർന്നിട്ട് ഗ്രേവി പോലെ ഇണ്ടാക്കാ. ഒക്കണ്ട്. ഇവിടെ ഇപ്പൊ കൊറച്ചായിട്ട് സോയാബീനാണ്. ഇപ്പൊ മീനും എറച്ചിയൊന്നു അങ്ങനെ ഇപ്പൊ കൊർച്ചായിട്ട് വാങ്ങല്ല. ആഹ് സോയാബീൻ. നമ്മള് കല്യാണപ്പൊരേലൊക്കെ പോയാ അങ്ങനെയാണല്ലോ ഇണ്ടാവാ. ചിക്കനൊന്നും, പിന്നെ അല്ലെങ്കില് കോളിഫ്ലവർ പൊരിച്ചത്.
ആഹ് അത് ഇതേമാരി തന്നെല്ലേ, സെയിം?
ആഹ് കോളിഫ്ലവറ് പിന്നെ ഇമ്മള് പൊടികളൊക്കെ ഇടൂലേ കാ എന്ന് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒക്കെടും. പൊന്തി വരാൻ വേണ്ടീട്ട്. ആഹ്.
താക്കല്ലോ.
ഒരു കൂട്ടായി ഒരു കൂട്ട്ണ്ടാക്കീട്ട് അയ്‌ലിട്ടിട്ട് എട്ത് എട്ക്കേ, അങ്ങനെന്തോ ആണ്. എനിക്ക് അതിനെ പറ്റി വല്യ അറിവില്ല. അത് ഞാൻ ഇണ്ടാക്കീല്ല. ഇവിടെ ചേച്ചിമാരൊക്കെണ്ടാക്കും അങ്ങനെ കാണലുണ്ട്
ഉംഉം
നല്ല ഈ ബീച്ചിലൊക്കെ കിട്ടുന്ന ടൈപ്പ് കിട്ടണെങ്കില് നല്ല ഏഹ് മസാല വേണം പിന്നെ അറിയുന്നവർ തന്നെ ഉണ്ടാക്കണം. ആഹ് കാശ്മീരിന്റെ പൊടി പിന്നെ ചെലരു കോഴിമുട്ട ചേർക്കുട്ടോ.
ഏഹ്
കൊഴിമുട്ട ചേർത്താല് നല്ലോണം പൊന്തി വരും
ഉം
പിന്നെ അതൊക്കെയാണ്. പിന്നെ സിനിമക്ക് പോയിനോ?
സിനിമയ്ക്കൊന്നും പോയിട്ടില്ല കുറച്ച് കഴിയണം.
ഉം ഫോണില് കാണേ അല്ലേ ടിവി കാണേ?
ഞാനിപ്പോ ഫുള്ള് ഫോണിലാണ്. തിയേറ്ററിൽ പോലെ ഒന്നും ല്ല. ചെറിയാളുള്ളതു കൊണ്ട് ആഹ് ഫോണിൽ തന്നെ കാണലൊക്കെ
ഉം ഈ അടുത്ത് ഏതാ കണ്ട സിനിമ?
അടുത്ത് കണ്ടത് ഏതാ വാഴ ടു കണ്ടു. പ്രതിച്ഛായ കണ്ടു. ആട് കണ്ടു.
ആഹ് ഏതാ നല്ല സിനിമയായിട്ട് തോന്നിയ?
നല്ലത് എന്ന് പറയാൻ ഏതാ വാഴ കൊള്ളാം രസണ്ട്. ഇപ്പത്തെ
വാഴ ഇപ്പൊ എൻ ആഹ്‌ വാഴയിൽ ഇപ്പ എന്താ മെയിനായിട്ട് ഒരു മുന്നോട്ട് നിക്കണത്?
എന്താ നമ്മളെ ഫസ്റ്റിത്തേൽ ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇതിപ്പോ മെയിന ആയിട്ട് നമ്മുക്ക് എന്താ നമ്മള് അനിയൻ അല്ലെങ്കിൽ അനിയത്തി ആ ഒരു കാറ്റഗറിയിലുള്ള നമ്മൾ അടുത്ത് നിക്കുമ്പോ ഓരോട് വല്ല്യ അറ്റാച്ച്മെന്റ് ഉണ്ടാവൂല. പക്ഷേ ഒരേ ച്ച് മാറി നിക്കുമ്പോഴാണ് നമ്മുക്ക് ഓരെ വില മനസ്സിലാവ അത്ര തന്നെ ഉള്ളൂ.
പിന്നെ അച്ഛനും അമ്മേന്റെ ബന്ധം ഒന്നുല്ല?
ആഹ് അതുണ്ട് അത് ഇല്യാന്നല്ല പക്ഷെ മെയിനായിട്ട് ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ളതൊക്കെയാണ്. നാട്ടിന്ന് പിന്നെ പുറത്തേക്ക് പോവ അപ്പ ഉണ്ടാവുന്നതൊക്കെ മെയിനായിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ബോയ്സിന്റെ ഓഹ് സ്കൂളത്തെ കച്ചറകളും പഠുത്തും എന്തൊക്കെയാണോ ആ അലമ്പുകളൊക്കെ ഉണ്ട്. ഫസ്റ്റും ആഹ് സെക്കന്റു കണ്ട്.
ആഹ് ഏതാ ഫസ്റ്റ് ആണോ സെക്കന്റ് ആണോ നല്ലത്?
എനിക്ക് ഇഷ്ട ആയത് ഫാസ്റ്റ്ത്തതാ. അതാകുമ്പോ പിന്നെ കുറച്ച് അച്ഛനും മക്കളും തമ്മിലുള്ള കണക്ഷനൊക്കെയുണ്ട് അതാണ്.
ആഹ് അത് കാണാൻ നല്ല ഫീൽ ഉണ്ടാവൂല്ലേ?
ഉം
കൊറെ ആൾ കരഞ്ഞുന്നൊക്കെ പറയണേ കേട്ടു സിനിമ കണ്ടിട്ട്.
ഈ സിനിമ കണ്ടിട്ട് ഇപ്പൊ അധിക ആൾക്കാർക്കും കരച്ചിലാണ്. സ്വന്തം അനിയനോ അനിയത്തിയെക്കെ ഉള്ള ആൾ എനിക്ക് ഭയങ്കര ഫീലായി എന്നക്കെയാണ് പറയുന്നത്.
ആഹ് ശരിട്ടോ എന്നാല്.
ഉം ശരി ഇന്നാല്